ഹലോ എന്തൊക്കെയുണ്ട് മോളെ വർത്താനങ്ങള്?
നല്ല വർത്താനം എന്താങ്ങളെ വർത്താനൊക്കെയ്.
അങ്ങനെ പോകുന്നു കുഴപ്പല്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട് ഇപ്പോ അപ്പൊ മഴയൊക്കെ ആയോണ്ട് ഓഹാ ജോലിക്ക് പോയിണ്-
ഏഹ് ഇന്ന് അപ്പ ലീവ് ഒന്നുല്ല്യാല്ലേ മയയിട്ട്.
എന്ത് ലീവ് നമ്മുക്ക് ഇ പണിക്ക് ലീവൊന്നുംല്ലല്ലോ. ക്ലാസ്സിന്ന് സ്കൂളിൽ നിന്ന് വരെ വിദ്യാലയങ്ങൾക്കൊക്കെ ലീവലേ ഉള്ളൂ നമ്മക്കൊക്കെന്ത് ലീവ്.
ഉം വീട്ടിത്തെ പണിയെല്ലും കൂടെ മാനേജ് ചെയ്യാൻ പറ്റൻണ്ടോ?
നമ്മള് ചെയ്യണം വിചാരിച് ചെയ്യെനങ്ങിട്ട്. ആഹ് പിന്നെല്ലാതെ ശീലക്കായ അങ്ങനെ പോവ ആദ്യോക്കെ കൊറച്ച് മടിയും കാര്യങ്ങളൊക്കെ കണ്ട പിന്നെ നമ്മൾ അതിൽ തന്നെ അതായി പോകുന്നുണ്ടവും.
പിന്നെ ഇതൊക്കെങ്ങാണ്ട് നമ്മളൊരു ബാധ്യതായി മാറിയില്ലേ?
ആഹ് അതിലേക്ക് അങ്ങട്മാറും അപ്പൊ പിന്നെ അതില് അങ്ങട്ട് പോയി പോരും.
ഉം.
പിന്നെ ഇപ്പോ മഴ ആയത് കൊണ്ട് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ണ്ടാവും.
ആഹ് പുറത്തിക്കങ്ങട് ഇറങ്ങി കിട്ടാനല്ലേ നിങ്ങളടെ അവിടൊക്കെ എങ്ങനെയാണ് ഇപ്പം? ഇപ്പ മഴ ഉണ്ടാന്ന്-
അതാ മഴ പെയ്തുകണ്ട്ക്കണ്ട് ചാറുക കൊണ്ട്ക്കണ്ട് ഇപ്പൊ ഒരു മഴ പെയ്തു പോയി ഇപ്പൊ ദ ചെറുതായി ചാറി കൊണ്ട് ക്കണ്.
ഞ എന്താലേ ഇപ്പ സത്യം പറഞ്ഞപ്പോ വർഷക്കാലന്ന് പറയുമ്പോ ഒരു പേടിയാവലൊടുങ്ങിക്കണ്.
ആഹ് പറയാണ്ടോ അവടെ മഴണ്ടോ ഇപ്പൊ?
ആഹ് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇണ്ടോന്ന്ച്ചാ ഇണ്ട് ന്ന ഇല്യ അങ്ങനത്തൊരു മഴ.
അങ്ങനെ ഇണ്ട് കാര്യല്ലല്ലേ
ഉം ഉം അങ്ങനെ പക്ഷെ എന്താണ് ചീനിക്കാണ്ട് ഇങ്ങനെ-
ആഹ് അതാണ്.
ഉം നമുക്ക് ഡ്രസ്സ് ഡ്രസ്സൊന്നും പൊറത്ത് തോരടാനൊന്നും പറ്റുന്നില്ല.
പറ്റൂല അതാണ് മക്കടെന്നും ഉണങ്ങനല്ലേ മഴായ്തൊണ്ട്.
ആഹ് എനിക്കാണെങ്കി ചെറിയ മോളുള്ളല്ലേ അ പതിനൊന്ന് മാസല്ലെ ആയിട്ടൊള്ളൂ അപ്പൊ അവരെപ്പഴും. ആഹ് ഇത് ശി ശീല ഒക്കെ അതായത് ഇതില് നമ്മള് പമ്പ് ഹേസിൽ വെച്ച് കൊടുക്കുന്നെ അതൊക്കെ ഒണങ്ങി കിട്ടായിറ്റ് ഉള്ള
ഈ പാമ്പേസ് എല്ലാ വെച്ച് കൊടുക്കണ്ടാട്ടോ കുട്ടിക്കൊന്നും-
ഇല്ലേ ശീലല്ലേ വെച്ച് കൊടുക്കുന്നേ-
ആഹ് അത് ന്നായി മറ്റേ വെച്ചു കൊടുക്കര്ത് കേടാണ് ആഹ്.
ഇല്ല ഇല്ല മറ്റേതാന് യൂസാക്കനൊന്നുല്ല. അതു വല്ലപ്പോയൊക്കെ യാത്രകളിലും. അപ്പൊ ഇത് ശീലകൾ ഉണങ്ങി കിട്ടായിട്ട് ചെലപ്പം പാമ്പസ് ഉപയോഗിക്കേണ്ടി വരും കാരണം
ആഹ് ആഹ് അപ്പൊ ബുദ്ധിമുട്ടാവുമ്പോ ആഹ്
ഉം എന്നാല് നോക്ക് നമ്മുക്ക് വല്യ പ്രശ്നം ഇല്ലടാ നമ്മളവിടെന്ന് ഓരോ ഭാഗത്ത് തൊക്കെ കണ്ടീല്ലേ ഞാൻ ഇപ്പൊ മേപ്പാടി ഒക്കെ കണ്ടീലേ എന്താ അവസ്ഥല്ലേ
ആ വന്നോട് തന്നെ വരാണ് വല്ലാത്ത ഒരു കാര്യം തന്നെയല്ലേ
ആഹ് ഞാൻ പറയാ അവർക്കൊക്കെ അവർക്ക് ഒരു വർഷക്കാലൊക്കെ ഒരു ഭീതിന്റെ ഒരു കാരനെക്കാരം ഓർക്കൊക്കെ പേടിച്ചിട്ട് ജീവി ജീവന പേടി ഉം
പിന്നെ അവിടെന്ന് ഇടിയാന്ന്റിയുമ്പോൾ ആൾക്കാരില്ലേ
അതിന് മുന്നത്തൊരു കണ്ടങ്ങള് രംഗം മുന്നേ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു സ്ഥലം അതായത് ഇങ്ങനെ വണ്ടിക്ക് ഇങ്ങനെ പാസ് ചെയ്യുന്നേ കൊറച്ച് കഴിഞ്ഞപ്പോത്തിന് മൊത്തത്തിലങ്ങട്ട്
അവിടെ ഫുള്ള് ചളീം മണ്ണും എന്താണ് അവിടെ ഈ കണ്ട ആ ഒരു ടാങ്കർ ലോറിന്റെ അടിയിൽ കൂടെ ഒരു പെണ്ണും ഒരാണും എണീറ്റു വന്നെ
ഓർ എനീറ്റ് ഓടുന്നത് ആഹ് അതിൽ ഒരാൾ കണ്ട അവിടന്ന് അങ്ങോട്ട് പോയിട്ട് അതിൽ പെട്ട്
പെട്ടുപോയി അത് ഓടാൻ കഴിഞ്ഞില്ല അപ്പോത്തിന് എത്തി പോയി മ
ആഹ് ഞമ്മള് വിചാരിക്കും ഞാൻ വിചാരിക്കാള്ളാ അത് ഇങ്ങനെ വരേണ്ടപ്പളേ ഇതിപ്പോ ഇവരി ഇവിടെല്ലേ നിക്കണ് എ ഇങ്ങോട്ടൊന്നും എത്തണ്ടാവൂലാന്ന് എവിടെ സെക്കൻഡുകൾ കൊണ്ട് എത്തി പാഞ്ഞ് ഇങ്ങട്ട് വന്ന്
ഇത്തേക്ക് ഓടാനും കയ്യുല ചാ ടല്ലേ ആതിലടി പിടി കിട്ടി പോയിപ്പ അഞ്ചെണ്ണം വ
എന്താപ്പൊ ചെയ്യ ആഹ് അതെ അയിൽണ്ട് അയിൽണ്ട് രക്ഷാപ്രവർത്തനം നടത്ത ത്തിട്ട് ചെറിയൊരു കുഞ്ഞിനെ ഒരു പൊതിഞ്ഞ് കിടക്കന പ്രസവിച്ചന് ശേഷള്ള ഒരു പ്രായമായിട്ടുള്ളു തോന്നണ് രക്ഷപ്പെടുത്തിട്ട് ആ കു കുട്ടി രക്ഷപ്പെട്ട്ല്ല ആ ഇതില് രക്ഷാപ്രവർ എത്തണീന്ന ചെറിയ മണ്ണ് മാന്തിയിട്ട് മണ്ണിന്റെ ചുവട്ടിൽ എട്ത്തോണ്ടരണേ അതായത് ഷീലേല് പൊതിഞ്ഞൊരു കുട്ടിനെ രക്ഷപെട്ടടോ അതില്ലാ അതിൽ പെട്ടതാണ്
ഏഹ് അമ്മോ
പെട്ടിട്ട് മണ്ണ് മാന്തിയപ്പോളേ കുട്ടിയുടെ ജീവനോടെ രക്ഷപ്പെട്ടു പ
തന്നാ നാ
രക്ഷാ അത്ണ്ട്ണ്ട് ഇൻസ്റ്റഗ്രാമിൽ അതങ്ങനെ കാണിച്ചിരുന്നല്ലോ ആ കുട്ടിനെ എടുത്ത് ഓടുന്നുണ്ട് രക്ഷാപ്രവർത്തകര്
അത് ഒരു ഭാഗ്യം തന്നെല്ലേ കാരണം വലിയ ആൾക്കാര് വരെ മരിക്കണ്ട് ഈ ചെറിയ കുട്ടികള കഥ ആലോചിചോക്കപ്പോ
അതൊക്കെ ദൈവത്തി
ദൈവം ആന്ന് അതെന്നാ ഇപ്പൊ ആരായാലും ഇപ്പൊ നമ്മൾ വിചാരിക്കണ പോലെ ആവൂല
ഞങ്ങൾ വിചാരിക്കണ പോലും അത് ആയുസുണ്ടെങ്കില് മുറിച്ചാലും ഉണ്ടാവില്ലാന്ന്
ആഹ് ഇണ്ടന്ന് ചോല്ല അത് നമ്മൾ ഏത് ഭാഗത്ത് നിന്നാലും എത്ര ഒളിച്ചുനിന്നിട്ടും ന്ന് കാര്യമില്ല പോകണേച്ച അങ്ങ് പോവും അതാണ് ഇപ്പത്തെ കാര്യം ഔ ആ കുട്ടീന്റെ ഒക്കെ ഒരു
ക്കര രേഖകൾ എന്തൊക്കെയാ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ആ വീട് വീടുകള് പോയി ഇപ്പൊ ഇന്നാള് കണ്ടില്ലേ വയനാട് തന്നല്ലേ ഇപ്പന്നാള് അത്രയും വലിയൊരു സംഭവം ഉണ്ടായി
വല്ല്യ ഇതായി ഇപ്പൊ ഒരു എത്ര അഞ്ഞൂറ് അറുന്നൂറ് ആൾക്കാര് മരിച്ച് ന്റെ അമ്മോ
ഉം അച്ഛനും അമ്മയും ഏഹ് അച്ഛനും അമ്മയും അനിയനും എല്ലോരും പോയി ചിലപ്പോ ഒരാൾ മാത്രം
ഒരാൾ അങ്ങനെ ഒരിക്കലും വരരുത് ല്ലേ ഹോ അത് വല്ലാത്തൊരു വേദനയാണ് ഒന്നിച്ചു പോണം അതില് ഒരു പെൺകുട്ടി ഉണ്ടല്ലോ അമ്മ അച്ഛനും അനിത്തിയും പോയിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു കൂടെ അതും പിന്നെ മരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ജയിസണോ ആഹ് ജയിസൺ ന്ന് പറഞ്ഞിട്ട് ഔന്റമ്മോ അതുവല്ല ആന്ന് ഓഹ് അതൊക്കെ വല്ലാത്തൊരു ഇതന്നെയല്ലേ, ഇജ് ഒന്ന് ആലോചിച്ചോക്കിയേ, ഓരോ കാലാവസ്ഥ സ്ഥന്റെ മാഴയാണേ മഴ, വെയിലാണേൽ വെയിൽ, അതാണ് ഇപ്പത്തെ അവ വെയിലാണെങ്കിൽ ഒന്നിനും പറ്റത്തില്ല
വല്ലാത്തൊരു സങ്കടം ആയിപ്പോയി അങ്ങനെ പോവാണെങ്കിൽ ഒന്നിച്ച് പോണം അല്ലെങ്കിൽ പോവരുത് അങ്ങനെയാണ് ഞാൻ പറയുന്ന എന്താച്ചാ ക്കൻ എങ്ങനെ ആ പെണ്ണിനെ കൊണ്ടടന്നാണ്. അപ്പോപ്പിന്നെ ചെക്കനും മരിച്ച് ഓൾക്ക് സർക്കാർ ജോലിയൊക്കെ കൊടുത്തക്കണല്ലോ
എന്നിട്ട് എന്ത് കൊടുത്തിട്ട് എന്ത് കാര്യം ടോ ഓക്ക് അവൻ ഒന്നുംല്ലല്ലോ ഉം
എന്നാലും ഓള ഓള് ഇത ഒരു എന്താ പറയാ ഓളൊരു ജീവച്ചം പോലെ ആയിക്കണ് ഒരു ഇല്ലേ ഒരു കരയാൻ പോലും വയ്യാത്തൊരവസ്ഥക്കണ് അല്ല അതാണ് ഞാൻ പറഞ്ഞത്, ഉം ഞമ്മളൊക്കെ ആണെങ്കിലോ ഞാനൊക്കെ ക്കെ ആണെങ്കി ആകെ തളർന്നിട്ടുണ്ടാവും
ഉം
എന്റെമ്മേ അത് അപ്പൊ ദൈവം ഒരു ശക്തി കൊടുക്കണതാവും അത്
ഉം അതാണ് ഓൻ കൂടെണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ട്ട് ഓനും പോയി, ഓളും പോ ഒക്കപ്പാടെ പോകുമ്പോൾ
അയ് ഓന് മരിക്കണേന് മുന്നെ ഇവര് രണ്ടാളും കൂടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ
ആഹ് ഉണ്ടേന് അയ്ല് പറഞ്ഞല്ലോ ഓള് ആഹ് അതില് ഓൻ പറഞ്ഞ കേട്ടില്ലേ ഞാനും കൊ
ആഹ് ഞാൻ എന്റെ കെട്ടിയോനോട് പറഞ്ഞ് ഓരൊക്കെ അങ്ങനെങ്കിലും ഓനെ അങ്ങനെ നോ ക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ ആ പെണ്ണിന് ന്ന് പറഞ്ഞ കയിഞ്ഞൊരു ര ഒന്നൊരാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയപ്പോത്തിന് അടുത്തതും മരിച്ചു
ആഹ് പോയില്ലേ താങ്ങാൻ പറ്റണില്ലല്ലേ
ആഹ് ദൈവത്തിൻ്റെ ഓരോ
ഒരു അല്ല ആ കുട്ടിക്ക് ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിൽ അതും അതും ഇല്ല
ന്നെ ഓനെ ഒന്ന് വാക്കി വെച്ച് കൊടുത്താ മതിയാരുന്നു എന്നാ. ഓന് അത്രയും സ്നേഹമുള്ള ചെക്കന
ജീവിതം അങ്ങനെ ആയിരിക്കും
അഹ് ശരിയാ
ആഹ് പത്ത്
അപ്പൊ മ നമ്മളീ ഈ മഴാന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ആകെ പറയാനുള്ളത് ഇതൊക്കെ ത തന്നെ വയനാട് വയനാട് ന്ന് ഏത് കുട്ടികൾക്കും അറിയാം ഇപ്പൊ ഇപ്പടുത്തടാ മിനിഞ്ഞാന്നൊരു സംഭവം ഒണ്ടായി മിനിഞ്ഞാന്നോ ഇന്നലെയാണോ ആവോ പോയി ക്കോട് ടവറ് ഇതായിക്കുന്ന് പറഞ്ഞ്, വീണിക്കണ് പറഞ്ഞ് ആഹ്
ഇവിടെ റെയിൽവേ തന്നെ ഉണ്ടായിരുന്നു
ആഹ് റെയിൽവേന്റെ അവിടെ തന്നെ ആ ത് വല്യ ക്ലോക്കില്യേ അത് വീണക്കണ് ന്ന് പറഞ്ഞ് പിന്നെ ടുന്ന് എന്റെ മൂത്താപ്പാന്റെ വീട്ടേക്ക് മോള ചെറുതിനായിട്ട് പോയതായിരുന്നു മുത്താപ്പാനെ കാണാൻ, അപ്പൊ അവിടുന്ന് അവിടുത്തെ മരുമകള് പറയും
ഉം
അങ്ങനെ നിങ്ങൾ അറിഞ്ഞാ അങ്ങനെ സംഭവം ണ്ടായിക്കണ് ല്ലേ ന്ന് പറഞ്ഞ്, ഞാൻ അറിഞ്ഞിട്ട് ല്ല മോളെ സത്യം പറഞ്ഞാ ഇൻസ്റ്റ ന്നും ഒന്നും തുറക്കാൻ വയ്യ, അങ്ങനത്തെ ഓരോരോ കാലാവസ്ഥന്റെ പ്രശ്നങ്ങളും ഏഹ് ഫുള്ള് ആൾക്കാര് അങ്ങടതാവണ് ഇങ്ങടതാവണ് ന്ന് പറഞ്ഞിട്ട് നമ്മള് ത്രയും സേഫ് ആണല്ലേ
ഇപ്പ നല്ലത്പ്പോ ഒരു മിനിറ്റ്ട്ടോ കട്ട് ആക്കല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് പറ ഞാൻ ഫോണിന്റെ ഇത് ലൈറ്റ് അടിക്കുന്നരുന്നു അപ്പ അത്
ആഹ് ഞാൻ പറഞ്ഞെ ഞമ്മളൊക്കെ എത്രയോ സേഫ് ആണെന്ന് പറയാ, നമ്മള് നമ്മള് സേഫ് ഫുമാണ് നമ്മൾ അത്ര ദൈവത്തിന് നന്ദി പറയും വേണം, കാരണം അങ്ങനത്തെ ഒരു ഒരു നമ്മളൊന്നും ഏര്യ ഞ്ഞി അങ്ങനെകോന്നറീല്ല പക്ഷെ ഇപ്പ കാണൻ ഞമ്മളങ്ങൻത്തെ ഏ ര്യൊന്നുങ്ങനെരു കുന്നിന്റെ ചെരിവോ അങ്ങനെക്കെള്ള സ്ഥലങ്ങളായിട്ടാണ്ത്രെ ഏറെ പ്രശ്നങ്ങള്ന്നാണ് പറഞ്ഞേക്ക്ണത്. ആഹ് മണ്ണ് അതെ അതല്ലേ ഈ കുന്നിന്റെ ചെരുവിലിരിക്ക്ണോര് മലഞ്ചെരുവൊക്കെല്ലേ?
ആഹ്
കാമ്പാത്രെ ഒന്നിച്ചിങ്ങ്ട് മേലന്ന്ങ്ട് പൊട്ടിച്ചാടീട്ടേയ് അങ്ങനെതാ പറഞ്ഞ് കേക്ക നക്ക്മ്മ അയിനെ പറ്റി വല്യേ അറിയില്ല കാലാവസ്ഥ നിരീക്ഷകര കഥ പറീണ് അങ്ങനോരോരെ പ്രശ്നങ്ങളൂതൊക്കെണ്ന്ന്.
പിന്നെ ഓരോ സ്ഥലത്ത് മരങ്ങളും പോയൊക്കെ ഒഴുകീട്ട് കണ്ടില്ലേ ഓരോര്ത്തര്തായി നിക്കുന്ന. മഴ പെയ്ത് കാരണം കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരണ്ട
അതെ അതെ അതെ അതെ ഷിഫ്റ്റും ഞമ്മക്ക് മറ്റേത് നമുക്ക് വർഷക്കാലൊക്കെ നമ്മളൊക്കെ സ് സ്കൂള് പോയിരുന്ന കാലെന്ത് രസള്ള കാലേര്ന്ന് ല്ലേ? ഞാനിപ്പ ന്റെ കുട്ട്യേളോട് പറഞൊഞ് കൊടുക്കും ങ്ങ്ളൊക്കെ സ് വീട്ട്നു മുറ്റത്ത്ന്ന് അവരൊക്കെ വണ്ടി കേറി പോയി ഏ തിരിച്ച്ങ്ങ്ടെന്നെ വന്നെർർങ്ങ്ണേ നമ്മളൊക്കെ നടന്ന് പോയി കൊടേം പിടിച്ച് ഞ്ഞിട്ട് നെനഞ്ഞ് ആ ന്നിട്ട് ക്ലാസ്സിലിരിക്കുമ്പോ ന്റെ അടുത്ത്ക്ക് ഇരിക്കല്ലേ ഒട്ടല്ലേന്നറിട്ട് അടുത്ത കുട്യളോട് പറയലും
വെഞ്ചിലൊക്കെരിക്കാം മട്യേ
അന്നെ ആ കോടയൊക്കെ വാങ്ങും വല്യേരു രു കോടീം
കോടീം ഒക്കപ്പാടെരു വെറതി മിക്ക
എന്താണ് ഞാ പറയാ ഇപ്പത്തെ കട്യേൾക്കൊന്നും അങ്ങൻത്തെ ഒരു ഒരു സന്തോഷങ്ങളും ഇല്ലന്നെ കാരണം അവര് ഫുള്ള് ഈ ഒരു ഇപ്പത്തെ നോക്കി ന്യൂ ജനറേഷൻ- കുട്യേളൊക്കെ അവർക്കൊക്കെ എ ന്ത് താണ്ള്ളത് ഒരു രസങ്ങളു ല്ലല്ലോ ഫുള്ള് ഫോണും സൗഹൃ ങ്ങളില്ലാ ആരുല്ല ഇങ്ങനെ ആഹ് അതന്നെ അതന്നെ ഒല്ക്ക് കൊടന്റെ ആവശ്യം വരുന്നില്ലാ ഞി ഉണ്ടങ്ങിത്തന്നെ റെയിൻകോട്ട്. റെയിനീടെ ഒക്കെ ആഘോഷിക്കാൻ വേണ്ടീട്ട് മാത്രം റെയിൻകോട്ട്. കോട്ട് വാങ്ങ.
ഞമ്മളൊക്കെ പഠിക്ക്ണ സമേത്ത് അതൊന്നൂല്ല്യ.
എന്ത് റൈനീഡെ.
ഒക്കെ നടന്നു പോണരുതേര്ന്നു നമ്മടെ കഥ.
ഞാ പറഅതൊരു രസ പ്പ ഞമ്മക്ക് ഓർക്കുമ്പോ അതൊരു നമക്കൊരു ട്ടാതൊരു താണ് ലെ അന്നൊക്കെ നക്ക്മ്മ ദേശ്യൊറെക്കേര്ന്നെങ്കിലും ഇപ്പൊ ഞമ്മക്ക് ആഹ് ഇപ്പൊ താലൊയിക്കുമ്പോ ഞമ്മക്ക് നല്ലൊരു നെസ്റ്റോൾജിക് ഫീലെയ്യ്ണ്ണ്ട് കുട്യോൾടറീമ്പോ- റകുട്യേള എയ് ന്നിട്ട് ന്റെ മോളൊക്കെ പറഞ്ഞാണ് ന്നിട്ട് മ്മച്ചി നെഞ്ഞറ്റീക്കാണ്ടവടെരിക്കലാ ക്ലാസ്സില്. എന്നോട് ചോയിക്കലാണ് ആഹ് അപ്പൊ ഞാപറയും അല്ലാതെ വേറെ മാർഗ്ഗല്ല്യ. എടാ ഞാന്ന് പ്പോന്ന് കട്ടീ തടിക്കട്ടെ? അ ആഹ് ആയിക്കോട്ടെ ങ്ങള് വിളിച്ചോ.